ആഹ് കേക്കുന്നുണ്ട് കേ ക്കുന്നുണ്ട് പറ്ഞ്ഞോ എന്താക്കായിരുന്നു
തയ്ച്ചൊണ്ടിരിക്കുവായിരുന്നു
അതെല്ലേ തയ്ക്കലായിരുന്നോ പണി
ആഹ്
ചോറൊക്കെ കഴിച്ചോ
ചോറ് കഴിച്ചില്ല കഴിക്കാൻ നോക്കുന്ന്
അതെല്ലേ ഇന്നെന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഇല്ല മുട്ടക്കറിയും ചേ വഴുതനങ്ങ തോരനും
അതെല്ലേ പിന്നെ ലഹരി നെപറ്റീട്ട് ഒക്കെ എന്താ അഭിപ്രായം
ലഹരിയെ കുറിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നു
അതെ
ഉം
അവിടെ ഇങ്ങനെ മക്കളൊക്കെ ഇണ്ടോ
ആഹ് ഉണ്ട്ണ്ട് ഇവിടെ കൊറേ കോളനിൽ കുട്ടികളുണ്ട് പിന്നെ ഒരു ചെക്കന ഉണ്ട് ഒരു ഉം അത് ഒരു പിന്നെ വയസായ ഉമ്മേന പിന്നെ
എങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടാ
ആ ലഹരി ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു മന്ദബുദ്ധി തുപോലത്തൊരു ചെക്കനാ
അതെലെ എവിടെ വീടെടുത്തെന്നെയാണോ
ഓ ഇവിടെ അടുത്തന്നെ നമ്മളെ തൊട്ടടുത്ത്
അതലേ ന്നിട്ട് എങ്ങനെ ചെക്കനാണെന്ന് ആ രാ കണ്ടേ
ചെക്കനാണെന്ന് പിന്നെ എങ്ങനെയാ ആ അത് പിന്നെ അവൻ തെളിവുകളൊക്കെ അവന്റെ അവനെതിരെ
അതലെ അപ്പൊ അവന്റെ അച്ഛനും അമ്മക്ക് ക്കോ
അച്ഛനും അമ്മയും ഒക്കെ ഒരു ജാതി സ്വഭാവ
അതെല്ലേ എവ്ടെ കോളനീലാ ആ കോളനീലാ ഉള്ളൊല്ലേ
മ് കോളനീതന്നെ
ഉം എന്നിട്ട്പ്പ എന്തായ് കേസൊക്കെ അവന് ജയലില്ട്ടോ
ഉം അവനെ ജയിലിടാൻ അവന് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനേഴ് വയസ്സായത്ള്ളു അ പ്പവനെ ഇവിടെ ഉം കണിയാമ്പ്റ്റോര് ദീ കൊണ്ടിട്ടിരിക്കയാ കുട്ടികള്ടെ ഒരിത്ണ്ട്
ആ ആ
മ് പതിനെട്ട് വയസായാലേ അവന്
ആ പറഞ്ഞോ പറഞ്ഞോ
ആ പതിനെട്ട് വയസ്സായാലല്ലോ അവനെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ
ആ അപ്പ അങ്ങനെയാല്ലേ
മ്
അപ്പൊ കൊറെ ചാനല്കാരൊക്കെ വന്നിട്ട്ണ്ടാവു ല്ലോ
ആ ചാനലുകാര് വന്നു അഞ്ചോ ആറ് ചാനലുകാര് വന്നട്ട്ണ്ടായിര്ന്നു
ഏ ആറ് ചനലേര് വന്നാര്ന്നോ
പിന്നെ എന്താ
പിന്നിപ്പത്തെ കുട്ട്യാളൊ ക്കെ ലഹരിക്ക് പൊറത്ത് ങ്ങനെ നടക്കുന്നവരാണല്ലോ ലഹരിയാണ് ജീവിതം പ ഞ്നട
ഉം ഇപ്പയ്ന് ചെറിയ കുട്ട്യാള് മൊതല് ഏ സ്കൂളി പ്പോകുന്ന കുട്ട്യാള് എല്ലാരും തന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ
അതെ ആദ്യക്കെ ലഹരിന്ന് പറയുമ്പോ എല്ലാർ ക്കും പേടിയായിരുന്നു ഇപ്പ് പ്പോ ലഹരിന്ന് പറയുന്നി പ്പാർക്കൊരു വീക്ക്നെസായി മാറീക്കാണ്
ഇപ്പൊ ചെറിയ കുട്ട്യൾക്ക് വരെ കഞ്ചാവടിക്കുന്ന മയക്കമര്ന്ന് പന്തെല്ലാം മോഡൽല്ലാ
അതെ ആദ്യ ലഹരിന്ന് പറയുന്ന കള്ള് മാത്രേ ഇണ്ടായിരുന്നൊള്ളൂ ഒരു കഞ്ചാവ് മാത്രേ അറിയിണ്ടായിരുന്നുള്ളൂ ഇപ്പോ പല പല പേരുകളിലാണ് ഓരോ സാധനങ്ങൾ ഇപ്പ അറിയപ്പെടുന്നത് ത്
ഉം അതന്നെ ഉം ഇപ്പയ്‌ന് സ്കൂൾ പരിസരത്തും സ്കൂളിന്റെ അടുത്തൊക്കെ എല്ലാ കടകളിലൊക്കെണ്ടല്ലോ പിള്ളേർക്ക് കൊട് കിട്ടാൻ പാകത്തിന്
ഉം അതെ
ഉം
ബട്ട് തമിഴ്നാട്ടിലൊക്കെ വിജയ് വന്നേ പിന്നെ ലഹരി അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ സ്കൂളന്റെട്ത്ത്ന്ന് മാറ്റ അങ്ങനെ കേരളത്തിലും വരണായിരു ന്നല്ലേ
ഉം കേരളത്തിലും വരണമായിരുന്നു
ഉം
പിന്നെ
പിന്നെന്താ ആ
പിന്നെ അത്രൊക്കെ തന്നെ ആ പിന്നെള്ള ലേഹരിയെ കുറിച്ച് ആ നമ്മടെ നമ്മുടെ പിന്നെ കുഴുവയല്ണ്ട് കുറെ വിൽപ്പനക്കാരും
അതെല്ലെ അപ്പൊ ന്താ പോലീസിനോട് കേസ് കൊടുക്കാത്തെ നിങ്ങളെ വീ ട്ടിൻ്റെ അടുത്തര് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ
ആ പോലീസ് വരുമ്പഴത്തേര് അവരൊ ക്കെ ഓടി അവരൊക്കെ ഓടി ഒളി
അല്ല ഇന്നാലും വീടിന്റെ അട്ത്ത്ള്ള പെണ്ണ്ങ്ങളുണ്ടാവൂല്ല അവരൊന്നും പ റയലില്ല
അവരുടെ കെട്ട്യോൻമാരല്ലേ കൊടുക്കുന്നെ
ആഅങ്ങനെല്ലേ
ഉം
ആ എന്നാ കൊടുത്തൂടായിരുന്നില്ലേ കേസ് എങ്ങനെ വീട്ടില് വഴക്കൊക്കെ ണ്ടോ കെട്ട്യോ കെട്ടിയോൻ
വഴക്ക് അങ്ങനെയൊന്നുമല്ല കുടിച്ചിട്ട് വരു
അതെ അല്ലേ വ വഴക്കുന്നിടലിലെ
ഉം വഴക്ക കൊഴപ്പൊന്നില്ല ചെറുതായിട്ടൊക്കെ
ആ ഓക്കെ
ഉം ഉം
പിന്നെന്താ ഉം
പിന്നെന്താ
ഏ എന്താക്ക പണീന്റെ ശബ്ദങ്ങളൊക്കെ
ഉം അത് ഇവിടെനിന്ന് പണിെടുക്കുന്നതാ
അതെല്ലേ ആ വീട്ടിലാണോ പണി
ഉം വീട്ടിലാണ് പണി
ഉമ് അപ്പ എപ്പഴാ കുടിക്കാനെക്കെ പോവ്വാ
വൈകുന്നേരം
ആ പണീഞ്ഞ് ആ പൈസ കിട്ടുമ്പോ കുടിക്കാൻ പോവരിക്കൂല്ലേ
പണിയെടുക്കുക അത് കഴിഞ്ഞ് കുഴി ക കടേ പോവും അവിടുന്ന് കുടിച്ചിട്ടാ വര്ക
അതെല്ലേ അപ്പൊ നിങ്ങള് വേണ്ടാന്നൊന്നും പ യ്യിലില്ലാ
ആ ഹലോ കേ ന്ന്ണ്ട് പറഞ്ഞോ
കേക്ക്ന്നില്ലേ
ആ ഉണ്ടുണ്ട് പറഞ്ഞോ
ആ അപ്പ നിങ്ങള് വേണ്ട കുടിക്കാൻ പോവര്ത് ന്നൊന്നും പറയിലില്ലാ കുടിക്കല് മാത്രേ ഒള്ളോ
കുടിക്കും വലിക്കും
അതേല്ലെ അതൊക്കെ നിർത്താൻ പറയണം ഇപ്പത്തെ കാലത്ത് അതൊക്കെ വരുന്നോര് അവര് തന്നെയാണ് ആരോഗ്യപ്രശ് നിങ്ങളെക്കെ ഉണ്ടാക്കി വെക്കുന്നത്
കേക്കുല്ലാത്ത ആൾക്കാരെ കേൾക്കാറുണ്ട ഉമ് അതെ ഉമ് എവി ടയിന് പെ കഞ്ഞി
അങ്ങനെത്തെ ഒന്നും വലിക്കര്ത് യൂ സെയ്യെര്തെന്നെക്കെ പറയാ
ഉമ് എന്നായിക്കോട്ടെ
അപ്പ എന്താണ് കെട്യോന് പണി
ആശാരി പ്പണി.
ആശാരിപ്പണി ആണല്ലേ.
ഉം ഉം
പിന്നേ ഉം എങ്ങനാ ആ ചെക്കനിങ്ങനാവും കൊല്ലുവായിര്ന്നെല്ലാവരെയും
കൊല്ലു എല്ലാ വീടല്ളും കേറി പിന്നെ പൈസക്കെടുക്കുവായിരുന്നു പിന്നെ തേ തേങ്ങയും ഒക്കെ എട്ത്തിട്ട് പോവും എല്ല വീട്ടിലും കേറി
കള്ളച്ചെറുക്കനായിരി ണോ
ഉം ഈ അടുത്തിടെ ഒരു വീട്ടി കേറി ഫോൺ എട്ത്ത് അവര്ടെ വീട്ട വീട്ട്ലെ പൈസ എട്ത്ത്
അതെ ലേ എന്നിട്ട് അയ്നൊന്ന് അവര് കേസ് കൊടുത് ത്തിലാ
കേസറി കൊടുത്തു വിട്ടാര്ന്ന്-
അപ്പോ അവരെന്താ അവിടെന്ന്- അയ്നുള്ളതൊന്നും ചെയ്യാത്തത്-
അവൻ പിന്നെ എന്താ പറയാ ചെറിയ പ്രായായിട്ടില്ലല്ലോ അവന്- അപ്പ എല്ലാരും അങ്ങനെ അവനെ- തള്ളിപ്പറഞ്ഞ്-
അതെ ല്ലേ?
ഉം പിന്നെന്താ?
ആ ചോറ് കയിക്കാനായില്ലേ?
ആഹ് ചോറയ്ക്കാനാ രണ്ട് മണി കഴിഞ്ഞ്ട്ടാ-
ആഹ് - ഇന്നെന്താ ഈ ടൈമിലാണോ ഫുഡൊക്കെ കഴിക്കാ-
ഉം രണ്ട് രണ്ടരക്കെ ആവ്മ്പോ- മ് മഴയൊണ്ടോ അങ്ങോട്ട്?
മഴ ഇപ്പൊ ചാർന്ന്ണ്ട് ചെർതായിട്ട്- ഇത്രയും ദീസം നല്ല വെയിലായിരുന്നു. ഇപ്പ എന്തോ മഴക്കാറക്ക്- ത്ത് കാണ്ന്ന്ണ്ട്
ഉം ഇവിടെ ക തന്നെ
അതെ ല്ലേ
ഉം പിന്നെ
പിന്നെന്താ ഉം
പിന്നെ
അപ്പളേ അരി ഒന്നും ഉപയോഗിക്കാതിരിക്കാ
ഉം പറയാം
ഉം ഉപയോഗിക്കുന്നവരോടൊക്കെ
ഉപയോഗിക്കണ്ടന്ന് പറയാലാ
ഉം അതെ
ഉം അയിനിപ്പ ആരാ ഉപയോഗിക്കത്ത എല്ലാരും ഉപയോഗിക്കില്ലേ ചെറിയ കുട്ടികള് മൊതല് നമ്മളിവിടെ ഉം കോളിനന് പെണ്ണുങ്ങള് വരെ ഉപയോഗിക്കലുണ്ട്
അതേലേ
ഉം
എന്നാ നല്ലേലോട്ടേക്ക് ന്നാ ശരി കേട്ടോ പിന്നെ വിളിക്കാം
ആയിക്കോട്ടെ